ആ താ താങ്കളെവ്ടെ താങ്കളെവ്ടെള്ളേ
അവിടെണ്ട്
ആ എന്താപ്പചെയ്ണെ പരിപാടി
ഒന്നും ചെയ്ല്ല
അപ്പൊ ഞമ്മളിപ്പോ മ്മളൊരു ഇൻക്വറിക്ക് വാണ്ടി വിളിച്ചതാണേ അപ്പൊ അപ്പൊ എവിടെ ജോലിയെയ്യ്ണത്
ആ ബാംഗ്ലൂരാണ്
ബാംഗ്ലൂര് ബാംഗ്ലൂര് എന്താ പണിയന്ന്
അങ്ങനെ കർട്ടന്റെ വാർക്കായിട്ട് പോവയാണ്
അതെയോ അവിടെ പോ സ്റ്റാഫ് നമ്മുക്ക് സ്റ്റാഫുകൾക്ക് എന്തെേലും കൊയവുണ്ടോ അടെ സാലറി എത്ര നിട്ടന്ന്
സാലറി പത്ത് പതിനഞ്ചൊക്കെ ഉണ്ട്
പത്ത പതിനഞ്ചിലേ ആ അപ്പോൾ നിങ്ങൾക്ക് അ മറ്റേ ഫുഡൊക്കെ പോലി വരും ഫുഡ് ഐറ്റംസ്ൊക്കെ
ആഹ
അതെയോ അപ്പൊ ഒരുശം എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരുോ
പൈസ ഏഴെട്ട് മണിക്കൂർ
എഏട്ട് മണിക്കൂറണ് എക്കേണ്ടിരൂല്ലേ അ രാവിലെ ഒമ്പ മണിക്ക് ൊക്കെ പോകണ്ടി വരൂല്ലേ
ആഹ ആഹ
ആഹ ആ അപ്പൊ നിങ്ങ വീട് എവിടെപ്പ ഉള്ളത്
വീട് വല്ലപ്പഴ
ആഹ മാസത്തില് ലീവ്ുണ്ടോ
ആ മാസ ലീവുണ്ട്
ആഹ ഒപ്പം പണിയെടുക്കൻോരൊക്കെ എവിടെള്ളാ
ആ ഒരു ആറ്റൂര്
നിങ്ങളെ ബാംഗ്ലൂര് എവിടെ സ്ഥലം വരുന്നത് കറക്റ്റ് ജോലിയണ സ്ഥലം
പോര്
സൂര്യ ആഹ അല്ല ശമ്പളം എത്ര നൂട്ടുന്നത്
ശമ്പളം പതിനഞ്ച്
ആഹ പതിനച്ചുലെ ഏർ വോക്കൻസി എന്തെിലും ഉണ്ടോ നിങ്ങള് കമ്പനിയില്
ഇപ്പൊ വോക്കൻസിിയൊന്നും ഇല്ല
ഇല്ലേ ആ വീട്ടിലാരൊക്കെള്ളെന്നോ
വീല് ഇമ്മ ഇപ്പും ദാത്തിയും കാക്കൊക്കെ ഉണ്ട്
അ ആ എന്നിട്ട് ഇങ്ങളിപ്പോ വീട് വല്ലപ്പോഴാണല്ലേ
ആഹ
വല്ലപ്പോ എവിടായിട്ട് തരുന്നെ
വല്ലപ്പഴാ
ആഹ ആ എന്നിട്ട് മറ്റേ ജോലി ഞങ്ങള് മ മ സ്ലീ ലീവ് കിട്ടോ അതോ എന്നിട്ട് ലീവ് തരിലുണ്ടോ അത്
ആ ലിവരും ഉ
ആാാ
നിങ്ങളെദെയ്‌ന്
ഞമ്മളൊന്നും ചെയ്യണില്ല നമ്മള് ജോലി ഇങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോ നമ്പർ തന്നതാണ് ഒരാള് നമ്മ വറുതെളിച്ച നോക്കാഞങ്ങക്ക്
ആ
നമ്മളിങ്ങനെക്കാ ഞമ്മെ വീട് വിടെ വല്ലപ്പോഴ യാമ്മെടെ വല്ലപ്പോഴ തന്നെ പട്ടാമ്പി തന്നെയാണ് അപ്പൊ നമ്മക്ക് ഒരു ജോലി എവിടെേകിലും കിട്ടോ അന്വേഷിക്കൻ വേണ്ടീയിട്ട് നിങ്ങളേക്ക് വിളിച്ചാണ്
ആ ഹ ഹ
നിങ്ങൾ പിന്നൊന്നും ഓപ്ഷന ഇല്ലല്ല നമ്മുക്ക് ജോലി തെരന്ന്
ഏയ് ഇല്ലില്ല
ആഹ്ഹ അതറിയാവേണ്ടി വിളിച്ചായിരുന്നു
ആഹ്
ആഹ് ഇങ്ങള് ഇപ്പൊ ബാംഗ്ലൂര് പോയിട്ട് ഇപ്പൊ എത്ര മാസായി
രണ്ട് മൂന്ന് മാസായി
രണ്ടൂന്ന്മാസായി ല്ലെ ആഹ് അയ്നെ മറ്റേ ഫുഡും അക്കോമടമേഷനും ഒക്കെ വേറെ പൈസ കൂടി തരോ
ആ ഇൻഡ്
ആഹ്
ഉം
ഫുഡ് അക്കോമഡേഷനെക്കെ വേറെതരുന്നൂണ്ട് പ്പ ഇങ്ങൾക്ക് വല്ലാ റിസ്ക് ഇണ്ടാവില്ലല്ലേ
ആ
പതിനച് പതിനയ്യാറുപ്പെടെ പുറമെ ഈ ഫുഡ്ഡ അക്കോമോഡമേഷന് വേറെ പൈസ തരോ എത്ര തര്യ
ഉം മൂന്നുറുപ്യ ചെലവ് വേറെ അയികിനിണ്ട്
ഇരുന്നുറുപ്യല്ലേ ആ കൊഴപ്പൊന്നുല്ലല്ലോ ആടെപണി
ഏയ് കൊഴപ്പൊന്നില്ല
സതാ പോലെതന്നെല്ലെ ഇങ്ങള് ഇത് പുറത്ത് പോകാനൊക്കെ പറ്റോ നമ്മള് ഒയിവൊള്ള ദീസം
ആഹ് പൊറത്തൊക്കെ പോവാ
എന്നാ ഒയിവുണ്ടാവുക
ഒഴിവ് ഞായറാഴ്ചമാത്രല്ലെളു
ഞാറാഴ്ച ഫുൾ ഉറങ്ങലാവൂലേ
ആഹ്
ആഹ് അല്ല ഇങ്ങളപ്പലുള്ളവരൊക്കെ നമ്മള് പുറത്തുള്ള ഒരാസാമീസ് അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ളാരാ
ആ ആസാമീന്ന് അങ്ങനുള്ള ഭായ്മാരാ
ആഹ് എന്നിട്ട് ഇപ്പൊ ആസാമീസൊണ്ടോ നിങ്ങിപ്പോ ലീ ലീവിലാണോ
ആ ലീവിലാ
ആഹ് ആഹ് ആസമീസിള്ളോണ്ട് നിങ്ങക്ക് മലയാളീസാരുല്ല ഇങ്ങള കമ്പനീല്
മലയാളീസുണ്ട്
ആഹ് മലയാളിസ് എവിടൊള്ളോരാ
മലയാളീസ് ഇവടെ തൃശ്ശൂർള്ളോരാണ്
ആഹ് ഇങ്ങളിപ്പോ എത്രരെ പഠിച്ചു അവിടെ ജോലി വെറ ജോലിക്ക് വെറുത കറിയ ആരെങ്കിലും കേറ്റിതന്നാ
ആ കുടുംബക്കാരെ കേറോഫില് കേറിയാണ്
ആഹ്ഹ അല്ല ങ്ങളെത്ര വരെ പഠിച്ചു
ആഹ് പ്ലസ്ടുരെ
ആഹ് പ്ലസ്ടുവരെ പഠിച്ചൂല്ലെ എന്നിട്ട് നേരെ വിട് കേറ്യേത് നിങ്ങള് ബാംഗ്ലൂര് അടുത്ത ന്നെയണത് നിങ്ങളെ സ്ഥലം വർന്നെ
അല്ലല്ല ബാംഗ്ലൂരിന്ന് ഇങ്ങട്ട് പോർണം
എത്ര പോർണ്ട്യേരും
ബാംഗ്ലൂർന്ന് ഒര് മൂനാലഞ്ച് കിലോമീറ്റർ ഉണ്ടാവും
ആഹ നാലഞ്ച് കിലോമീറ്റർ ഉണ്ടോ
ഓ
ആഹ് അവിടെ മറ്റേ ചൂട് കുറ ചൂടുണ്ടോല്ലോ നല്ലോം
ചൂടില്ലാ തണ്പ്പാണ്
ആഹ് അഹ് ആ അപ്പൊ എപ്പ ഉണ്ടാവലേ അല്ലാതെ
ആഹ്
ആ അല്ല മറ്റേ എന്നിട്ട് ഇപ്പ എന്താ പരിപാടി ഇപ്പ ലീവില്ല ങ്ങള്
ആഹ് ലീവിലാണ് നാളെ പോണേ
നാളെ പോവാ എവിടന്ന ട്രെയിൻ റിയാ
ആ ട്രെയിന്ല്
ട്രെയിൻ എവിടന്ന കേറാ
ട്രെയിന് തൃശ്ശൂർന്ന് കേറ്ണം
തൃശൂര് ആഹ് തൃ്ശൂരിന്ന് കേറീട്ട് എവിട്റ്ങ്ങ
ഓ സുരൂയറങ്ങണം
സൂര്യല്ലേ ആഹ് ആരേലും എടുക്കാൻ വരുവോ
ആഹ് ഒസൂരെത്തിയാ കടേന്ന് വരും
ആഹ് അപ്പൊ കൊഴപ്പൊന്നുംല്ലല്ലോ അവിടെ നിക്ക്ണോണ്ട്
മാഹ്
നന്താപ്പാട് സുഖല്ലേ
ആഹ് സുഖാണി
ആഹ് അല്ല അപ്പൊ ലീവ് മാസിലില്ല
ലീവ് മാസത്തിലല്ല കൊല്ലത്തിലേക്കൊള്ളൂ
കൊല്ലത്തില് എത്രിസം ഉണ്ടാവും
കൊല്ലത്തിലൊക്കെ ഒരു മാസൊക്കെ ഇണ്ടാവും
ഒരു മാസം ഒരു കൊല്ലത്തില് ഫുള്ള് ഒരു മാസം നമുക്ക് നാട്ടിലിക്കാൻ പറ്റോ
ആഹ്
അപ്പൊ ഏത് മാസാണ്ടാവ ഇത്
ആ അങ്ങനെയൊന്നുമല്ല അവര് പറയുമ്പോ പോവ
പണി കുറവാക്കാരൻ പോവുമ്പോ
ആഹ് പ പണി കുറവാകുമ്പോ നാട്ട്ക്ക് വര
ആഹ് അപ്പോ നിങ്ങള് ഇപ്പോ അവിടെ താമസിക്കുന്ന കൊണ്ട് നിങ്ങക്ക് കുഴപ്പൊന്നുല്ലല്ലോ നല്ല സുഖല്ലേ?
ആഹ് കൊഴപ്പില്ല.
ആഹ് അത് അതുകൊണ്ട് മുതലാളി എങ്ങനെയാ നല്ല അടുപ്പാ?
ആഹ് മലയാളി കുഴപ്പില്ല.
ആഹ് എന്നിട്ടിപ്പോ നിങ്ങള് ബാംഗ്ലൂര് ഒസൂര്ല്ലേ? ആ സൂര്യ ആ അടുത്ത തന്നെ ആവുലെ അത്
ആഹ് അടുത്തന്നെ
ആഹ് എന്നിട്ട് ഇപ്പ നിങ്ങള് ഇനിയിപ്പോ എന്ന നാളെ പോണില്ലേ
ആഹ് നാളെ പോ
ടൈം ഉണ്ടാവോ കുറെ കയിഞ്ഞ ലീവ് കിട്ടൊള്ളു
ആഹ് ഇഞ്ഞ് എന്തായാലും ഒരു വർഷൊക്കെ ആവും
ഒരു വർഷോ അദെന്താ അത്രയക്കെ ലോങ്ങ്
അപ്പൊ അങ്ങനെ വെച്ചാ പെട്ടന്ന് അങ്ങനെ വരാൻ പറ്റൂല
അപ്പൊ നിങ്ങൾക്ക് നാട്ടിൽ നിന്നൂടെ ഇവിടെയാമ്പോ അത്യാവശ്യം ശമ്പളം ഉണ്ടാവും പതിനയ്യ ഇരുവയിനായിരം സുഖമായിട്ട് കിട്ടൂലേ ആഹ് ഇവിടെന്നുടെ ന്നങ്ങക്ക്
അങ്ങനെ കുടുംബക്കാര കട കണ്ട് പോയതാണ്
ആഹ് എന്നിട്ടേ കുടുംബക്കാര കടയൊണ്ട് പൈസൊന്നും കൂട്ടിതരില്ല
പൈസ കൂട്ടി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്
അതയോ ആഹ് ആഹ് ഇപ്പൊ നിങ്ങള് ടൈം എടുക്കൂലേ പോ നാളെ പോയ പിന്നെ ടൈം എടുക്കൂലേ വരാന്
ആഹ് ടൈം
ആഹ് എന്നിട്ട ഇപ്പ എന്താ പരിപാടി പുറത്ത് പോകാ നിക്ക ആഹ് നമ്മള് അറിയാൻ വേണ്ടീട്ടേ നമ്മക്ക് ജോലി കയറാൻ വേണ്ടീട്ട് ഞാൻ അന്വേഷിച്ചപ്പോ ഒരാളെ നമ്പർ തന്നപ്പോ വിളിച്ചതാ
ആ ആ
ഇനിയിപ്പോ ങ്ങള് നാളെ കേറിയാല് നമ്മള് ഇന്ന് വിളിക്കാ ങ്ങക്ക് അവിടെ വേക്കൻസി ഉണ്ടൊ ഞമ്മക്ക്
വെക്കസിണ്ടെങ്കി ഞാൻ വിളിക്കണ്ട്
അതെയൊ അ
ഉം
അല്ല നമ്മള് വന്നാല് നമ്മക്ക് എക്കോ ഫ്രൂഡ് ഫുടൊക്കെ ഫ്രീ ആക്കാരം ഫുഡ് ഒക്കെ
ആഹ ഫുഡൊക്കെ ണ്ടാവും
ആ ഫുഡും പിന്നെ എന്തൊക്കെയുണ്ടാവ റൂമിന്റെ ചെലവോ
ഫുഡ് റൂമില് ചിലവൊക്കെണ്ടാവും
ആ വേറെന്താ നമ്മക്ക്ട്ടാ
ആ അല്ല വേറെ ഒരു കൊയപ്പൊന്നും ഉണ്ടാവൂലല്ലോ നമുക്ക് അവിടെ നിക്കണോണ്ട്
അതെ അതെ ഇല്ലല്ല
ആഹാ അല്ലാ മറ്റ ബംഗാളികള് മാത്രേ ഉള്ളൂ നിങ്ങള് ഒരു റൂമിലിണ്ടാവ
ആ റൂമില് ബംഗാളികളും ഉണ്ട്
ആഹാ അപ്പോ നമ്മളെന്നാ വരുണ്ടെങ്കിൽ ഞമ്മള് വിളിക്കണ് അപ്പോ നിങ്ങളൊന്ന് പറഞ്ഞേരോണ്ടു
ആഹാ ആ
ആ അപ്പ നമ്മള് നമ്മളെ അന്വേഷിച്ചിട്ട് നിങ്ങക്ക് വിളിക്കാ ഇവടെ വേറെ എവിടേലും ശമ്പളം കൂടി ജോലി കിട്ടാണെങ്കിൽ ന്നാ നമ്മളങ്ങട്ട് വരണ്ടല്ലോ
ആ ആ ആ
കർട്ടന്റെ പണി നല്ല സുഖമുള്ള പരിപാടിയാണോ നല്ല പണിണ്ടോ
ഐന് പണിയൊന്നൂല്ല സുഖുള്ള പരിപാടിയാ
ആഹ് ആയിക്കോട്ടെ എന്നട്ട് എവിടെപ്പള്ളേങ്ങള്
ഞാൻ വല്ല പ്പണ്ട്
ആലപ്പുഴേല്ലാ ആഹാ നീ പൊറത്തെക്കെവടുക്കാ പോകാൻ നിക്കണേ
പൊറത്തോക്കങ്ങനെ വെറുതെ എറങ്ങീക്കാണ്
അതെ എവടെ ങ്ങള് പൊറത്തക്ക് ചായടിക്കാനൊക്കെ എറങ്ങൂലെ
ആഹ്
ആ ആയിക്കോട്ടെ ഞാൻ വേറെന്തേലുണ്ടെങ്കി ങ്ങൾക്ക് വിളിക്കാ അന്വേഷിക്കൊക്കെ ചെയ്യാട്ടോ
ആഹ് ഓക്കെ
വിളിച്ച് ഒരു ഫോൺ ഇട്കൊണ്ട് ട്ടൊ ന്നാശെരി